ആട ആട്ടീട്ട് വരാൻ വേണ്ടീട്ട് പോയതാണേ ഇല്ലെങ്കിൽ അവനെണീച്ചാൽ പിന്നെ ഒന്നും നടക്കൂല്ല നമ്മളെ എപ്പോഴെങ്കിലാണ് വിളിക്കുന്നത് നമുക്കൊന്ന് മനസ് തുറന്നു സം നമ്മുടെ ആൾക്കര് താ
ഇവിടെ അങ്ങനെന്നെ ഇവിടെപ്പോപ്പറത്തക്ക് നീങ്ങിയതൊണ്ടപ്പോ ഞാന ഇങ്ങനെ നക്കണില്ലെങ്കിപ്പപ്പോഴ എൻ്റെ കയ്യിന്നു ഫോണും കൊണ്ട് പോവും
ഹാ അതന്നെയാ പ്രശ്നം എന്ന വച്ചാ നമ്മുക്ക് നമ് വിഷമങ്ങള് നം എല്ലാരിടത്തും നമ്മുക്കറിയുന്ന ആൾക്കാര നമ്മളെ അവരെ അതുകൊണ്ട് നമ്മളെ ഒരിക്കലും ആഹ് ജഡ്ജ് ചെയ്യരുത് എന്ന് പറയില്ലേ നമ്മളെ കാണാത്ത ഒരാളോട് നമ്മക്ക് അത് സംസാരിക്കാൻ വേണ്ടി
സംസാരിക്കാൻ പറ്റ്ള്ളു
ആഹ് അതാ നമ്മള ഈ വീട്ടില് ബുദ്ധിമുട്ടും കാര്യങ്ങളും നമക് ക്ക് എങ്ങനെങ്കിലും നമുക്കിത് പറഞ്ഞു തീർക്കേണ്ടേ ഇല്ലെങ്കിൽ നമ്മളത് മനസ്സിൽ വെച്ച് ഈ രാവിലെ എണീക്ക് മുതല് നമ്മക്ക്
പേടിയാണ് ആഹ് എന്ത് എന്തായിരിക്കും ഇഞ്ഞി വരാൻ പോണത് എന്താണ് എന്താണെന്നുള്ള
ആഹ് പിന്നെന്തച്ചാൽ നമ്മക്ക് നമ്മളൊന്ന് രാത്രി ചെലപ്പോ കു കുട്ടിയേക്ക് എന്തെങ്ക് അസുഖായിട്ട് ഒറങ്ങീട്ടില്ലെങ്കിലോ എന്തെങ്കിലും കാരണത്താൽ നമ്മ്ക്ക് ഒറക്കം ഒന്നു കൊറഞ്ഞ് പോയാ നമ്മക്ക് എല്ലാരേം എല്ലായ്‌പ്പോഴും നമ്മള മൈൻ്റും നമ്മളെ ഹോർമോണിന്റെ ലെവലെല്ലാം വേറെ വേറെ ആയിരി അപ്പം നമ്മക്ക് എൻ ശാരീരിക അസ്വസ്ഥത കൊണ്ടാണ് നമ്മള് ഒറങ്ങീട്ടില്ലങ്കി നമ്മക്ക് രാത് രാവിലെ ഒന്ന് ഒരു അഞ്ചുമിനിറ്റി കൂടുതല് കെടക്കണന്ന് പറഞ്ഞാ പോലും നമ്മ്ക്ക് പറ്റൂല്ല നമ് നമ്മള് രാവിലെ എണീക്കുന്നതേ പേടിച്ചു പേടിച്ചിട്ടായിരിക്കും അവര് പറയോ ഇവര് പറയോ
ഇവിടെ ഞമ്മള് വര്ന്നെങ്ങാനും അടുക്കളേല് കേറി ഒരു ചായന്റെ വെള്ളോക്ക വെച്ച്ക്കണങ്കില് ഔ അന്നത്
ആഹ് സത്യം കേട്ടോ നമ്മക്ക് അതേ നമ്മക്കൊര് കാല് മൊതല് അഴ അടിമുടി നമ്മളൊന്ന് വെയർക്കുന്ന് പറയ്ല്ലേ ആ ഒരവസ്ഥേയിരിക്കും നമ്മള് എണീക്കുന്നേന് മു വീട്ടിലെ വേറ
ഇതൊക്കെ ഞമ്മള് എണീറ്റിട്ട് വാണ്ട്യേരും ചെയ്യാം പക്ഷെ ആ ഒരു ചായൻ്റെ വള്ളം വെച്ച്ക്കണെങ്കിൽ അത് മാ
അതെ അന്ന് അന്ന് അന്ന് പിന്നെ അവരെ മൊഖവെ വാ വീർത്തിരിക്കും പിന്നെ നമ്മക്ക് അങ്ങനൊന്ന് വയറ് വേദന വന്നൊ ന്ന് കെടന്നിറ്റ് അങ്ങനെ ഉണ്ടെങ്കി പിന്നെ തീർന്നു പിന്നെ നമ്മക്ക് തിന്നാനും കഴില്ല കുടിക്ക്യാനും കഴില്ല അവര് വെച്ച സാധനം ആഹ് പൈശ ഇല്ലാണ്ട് വന്നിട്ട് വലിഞ്ഞ് കേറി തിന്നുന്ന പോലെ ഇള്ള അവസ് സ്ഥ ആയിരിക്കും അവര മൊഖോം ഇങ്ങനെ നെൽ കുത്തിയ പോലെ ഇണ്ടാവും.
അത് ഞമ്മള് ഇണ്ടാക്ക് ണാണ് ഓല് കഴിക്ക്ണേന്ന്ള്ളതൊന്നും ഓല്ക്ക് ഇണ്ടാവൂല ഓര് ദെവസം ഓല് വെച്ചത് ഞമ്മള് കഴി
പിന്നെ അവര് എന്ത് കാര്യം ഇണ്ടങ്ക് അവര്ക്കി ഇറ്റ് പോയിട്ടുണ്ട് അവര് സ്കൂളാ കൂളായിട്ട് വന്ന് നിന്ന് പ്രത്യേയിച്ച് ഇപ്പ എന്റെ വീട്ടില്താണന്ന് നാത്തൂൻ ഇണ്ടായിര്ന്ന് ആ സമയത്താണെങ്കില് ഇവര്ക്ക് എന്തെങ്കിലും ബാങ്കിലോ എന്തെങ്കിലും സ്കൂളിലോ സ്‌കൂളിലോ ആവശ്യം ഇണ്ടങ്കി അവര് പോയി വരുമ്പത്തേക്ക് എത്ത് എല്ലം റെഡിയാക്കി വെ ചേര്ണ അവര് കൂളായിട്ട് തിന്നും നമ്മളങ്ങനെ ഭർത്താവിന്റെ കൂടെ വല്ല കടയിലോ എഴ് എങ്ങും പോയിറ്റ് അവര് ചെയ്യേണ്ടി വന്നിട്ട്ണ്ടെങ്കില് അന്ന് അവരെ മൊഖം കാണണം നമ്മക്ക് ക്കൊല്ല വയറുവേദന അങ്ങനെ വന്നിട്ട്ണ്ടെങ്കില് അന്ന് അവരെ മൊഖം കാണണം ശെരിക്കും നമ്മക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത് ത്ത അവസ്ഥയാ കാരണം നമ്മക്ക് നമ്മൾക്കായിട്ട് ഒരു സ്വന്തം വീടെടുത്തിറ്റ് നമ്മള്
മാറി ആഹ് മാറി താമസിക്കാണെങ്കി ഞമ്മക്ക് സുഖാണ് എൽ ഇങ്ങനെ കൂട്ടത്ത്ലൊക്കെ നിക്കുമ്പഴാണ് പ്രശ്നം ആഹ് കാര്ണം ഞമ്മളെന്നെല്ലേ ഞമ്മക്ക് ക്ക് സൗകര്യംണ്ടെങ്കി ഇടുത്താ മതി ഇല്ലെങ്കി വാണ്ട ആരോ ആരും ചോയിക്കാൻ വര്
നമ്മക്കൊന്ന് വയ്യെങ്കില് നമ്മക്ക് ക്ക് വേണ്ടന്ന്ന്നാൽപ്പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാല നമ്മക്ക് ആ മനസിന് കിട്ടുന്ന സുഖത്തോളം വരൂല്ല ന നമ്മക്ക് ശരീരത്തിലേക്ക് പോകുന്ന ആ ഭക്ഷണംന്ന് പറയുന്നത് നമക്ക് അത്രേയും സുഖ്വായിട്ട് ഒന്നു ഇല്ല ആ മന മനസ്സിന്റെ സുഖ്വാണ് ശെരിക്കു പറ്ഞ്ഞാ നമ്മക്കേ റ്റവും നല്ല ആരോഗ്യംന്ന് പറയുന്നത്. അല്ലെങ്കി ഇന്നി രാവിലെ എണീച്ചിട്ട് പേടിച് ച്ച് എണീക്കുന്നേ അവരെ പേടിച്ചിട്ട് ഓരോരോ കാര്യ ങ്ങള് ചെയ്യുന്നേ അവരെ കാണി കാണിക്കാൻ വേണ്ടീറ്റ് തന്നെ എന്നിട്ടും നമ്മള് ചെയ്യും നമുക്ക് നമ് വൃത്തിയാ വൃ ഇത്തി കേടായി കെടന്നേക്കണ് നമ്മക്കും ഒരു ബുദ്ധിമുട്ട് തന്നയാ നമ്മള വീടാണെങ്കിൽ
കൊണ്ട് കഴിയണ പോലെ നമ്മള് ചെയ്യും പക്ഷെ അല്ലാതെ എഴ്തി റ്റൈമ് റ്റേബിള് വെച്ച്ട്ട് ഇത്ര സമയംമ്പോക്കത് കഴിഞ്ഞിരിക്കണം അട്ത്ത സമയാവുമ്പോ ക്കന്നത് കഴിഞ്ഞിരി കെടന്നക്ക പറഞ്ഞ്ട്ട്. അതൊന്നു ഇല്ല നമ്മക്ക് നമ്മള സൗകര്യത്തിന് അങ്ങനെടുക്കാം
പഴ ഏ പക്ഷേ വേറൊരു വീടാന്ന്ച്ചാ നമുക്കത് പറ്റൂിലല്ലോ വേറൊരു വ് വീട്ന്ന് പറഞ്ഞാ നമ്മക്ക് ഭർത്താവിന്റെ വീട്ടില് വേറെ ആൾക്കാരു ണ്ടെങ്കിൽ നമുക്കത് പറ്റുഏഇല്ല കാരണം ഒന്നാമത് ഈ നമ്മള് കല്യാണം കഴിച്ച് പോകുന്നത് സമയത്തെ നാത്തൂനെല്ലാം വീട്ടില് ഇണ്ടെങ്കിലില്ലേ അത് പറ്റുകേയില്ല കാരണം എല്ലാം അവര് അവര്
ഓല കീഴിലായിരിക്കും ഉം അ ഇവടെ എന്റെ നാത്തൂനങ്ങനതന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്ന സമയത്തൊക്ക ഒ ഇവിടെ തന്നെക്ക് പ്രസവം മൂന്നാമത്താണെങ്കിലും പ്രസവം അവിടെ പളയിൽുണ്ടായ റെസ്റ്റ് ഇവിടെ നമ്മളിങ്ങനെ കടന്ന ചക്രശ്വാസം വലിക്കുക ഒരു കല് നീട്ടി ചിരിക്ക ഇതേപോലെ നമ്മളാണെങ്കിലോമ്മ കള് പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാലും ഞമ്മക്ക് റെസ്റ്റും ഇല്ല പണി എറെ പണി
പ്രഗ്നന്റ് ആ സമയത്ത ഒന്ന് കിടന്ന എന്തോലും പറഞ്ഞന്ന്റിയോത് എനിക്ക് മാത്രമേ ഉള്ളൂ ന അത് നമ്മൾള് കിടക്കുന്ന സമയത്ത് നമ്മ നമ്മെ ചേട്ടോണ്ട് പറയും നമ്മള് നമ്മൾ ആ ഒരു ഇതില ആ മയക്കത്തി ഇങ്ങനെ ആ റെ എല്ലാത്തി്റെ ആ ഒരു മയക്കത്തിൽ അങ്ങനെ കിടക്കുായിരിക്കും നമുക്ക്െന്തായാലും ആ ഒരു ആദ്യത്തെ മൂന്നു മാസം ഭയങ്കര ബുദ്ധിമുട്ട് ായിരിക്കുമല്ലോ അന്നേരത്തെ ആ ക്ഷീണം വ ചർദ എല്ലാംണ്ടാ ആഹ് ഒന്നിനും കഴിയാതെ കിടക്കാുന്ന സമയത്ത് നമ്മള് കാണേ കേൾക്കെ അവര് പറയു കാര്യങ്ങള് അപ്പ പിന്നെ നമുക്ക് നേരത്തെല്ലാം നമുക്ക് ഉണ്ടാാവുന്ന ആ ഒരു മാനസിക വേദന എന്ന് പറയുന്നത് അതിന്റെപ്പുറം ഒന്നും
ഇല്ലല്ല ഇതിപ്പോ ഉള്ളത് ഓലെ മ ന്റെറെ കുട്ടി തന്നെ അല്ലേ അതോലും അതൊന്നും പോലും ചിന്തിക്കൂ അപ്പ നമ്മള് മാത്രം പുറത്തു നിന്ന് വന്ന ആൾക്ക് കാരാണ് നമ്മക്ക് അങ്ങനെന്ന ചെയ്യാൻ പാടില്ല ഇനിയിപ്പ വേണം കുട്ടികളായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കുട്ടി നല്ലത് എന്തങ്കിലും ചെയ്തത്ഓലോ കുട്ടിയാണ് കുി വേണ അ എന്തെലും ചെയ്ത കഴിാൽ
ആഹ ഹാ അതണ്ട് ഇതെല്ലാം നമ്മള് കേൾക്കേണ്ട അവസ്ഥന്ന് ആലോചിച്ച നക്ക നമ്മള് ഈ കെട്ടി പോകുന്ന കാലം തൊട്ട് നമ്മള ആടി ഇരിക്കുന്ന കാലം അത്രയും നമ്മൾിത് കേട്ടോണ്ടിരിക്കണ്ടേ നമ്മള് നമ്മളെ മനസ്സ് ശരിക്കും പറഞ്ഞ എന്തോ ഒരു വേദന ണ്ടാവും അല്ലേ ഉള്ളിൽ നമ്മളെല്ല നമ്മുടെ വീട്ടിലെ
അതൊന്ന് നമ്മളത് ഉള്ളിൽ അടക്കി പിടിച്ച് അങ്ങനെ കഴിയും നമ്മെ മ മള ഓർ അല്ലെങ്കിൽ നമ്മള രിതാക്കളോഓർത്ത് നമ്മുടെ ജീവിം തോർത്ത് നമ്മൾ അങ്ങനെയൊക്കെ സഹിച്ചു കഴി
ത്തില എത്തുന്ന സമയം നമുക്ക് തീരെ പറ്റൂല നിൽക്കുന്നത് സാഹചര്യം എത്തുന്ന സമയത്ത് നമുക്ക് വിട്ട വരാണ്ട് കഴിയുകയും ചെയ്ല്ല അത് അല്ലാണ്ട് നമ്മൾ നമുക്ക് മുന്നോട്ടേക്ക ഒരുപാട് ജീവിതമല്ലേ നമ്മൾ ഈ ഉുകി ഉുകി എത്രാ
ആഹ എത്രയാ തതിരാ അത് അതുപോലൊയിരുന്നു ഓളോളും കുറേ സഹിച്ച് സഹിച്ച് കടിച്ചച്ച് പിടിച്ച് തന്നെ അവൾക്ക് ഇപ്പല്ലേ ഉമ്മ മാത്രേ ഉള്ളൂ അപ്പൊ അതേപോലെ അവള് പറഞ്ഞ എന്റെ ഞാൻ്യുക എന്താഞാ എിക്ക അോട അാതെ ആരോടൊന്നും പറമല്ല ചദിക്കുകില്ല എന്ന ഞാ പറഞ്ഞാൽ പറ്റൂല്ലങ്ക ഇിട്ട എറി പോരാ ബി അതിന്റെ വഴി പിന്നെ
ആ അത് സത്യം നമ്മളില്ലേ ആ ഒരു നമ്മ അത് ഇങ്ങനെ കടിിച്ചച്ച് മുറിച്ച് ഇങ്ങനെ നൽക്കുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മള് വന്നിട്ടുണ്ടെങ്കിൽ
പക്ഷെ ഇതാണ് നമ്മളെ ചുറ്റുള്ള ആൾക്കാര നമ്മ കുറ്റപ്പെടുത്തും ഓലി നമ്മള അവസ്ഥ കാണൂില്ല മ്മള അഹങ്കാരിയിപ്പോ പെൺകുട്ടികള ഒരു എന്ത വേണ്ടന്ന് വെച്ചാൽ ഓള അഹങ്കാരിായി ആ നേരെ മറിച്ച് ആണുങ്ങളെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അപ്പൊ ഞമ്മക്ക് സ്വഭാവദോഷിയായി
ആഹ് അതെ അതെ സത്യം കേട്ടോ അവർക്ക് അവക്ക് വല്ല മാനസികാന്നൊന്ന് പറയോ
ആഹ അല്ലെങ്കിൽ ഓക്ക് വേ വേറെ വല്ല ബന്ധണ്ട് അല്ലെങ്കിൽ ഓക്ക് സംശയ രോഗണ് കുറ്റമ് മുയുവൻഒള്ക്കാണ് ഓന് യാതോ ഒരു പ്രശ്നം
പ്രശ്നുല്ല പിന്നെന്താ വെച്ചാൽ ഓള് പഠിച്ചതാ അതൊണ്ട് ഓൾക്ക് അതിന്റെ അഹ ങ്കാരമുണ്ട് അഹങ്കാരല്ലേ പോയിക്കോട്ടെ ന്ന് പറയും ഓല്അത് എന്ത് വന്നിക് ണേ കുറ്റം പെണ്ണിന് തന്നെ ട്ട് താങ്ങാൻ വേണ്ടിട്ട് സമൂഹവും അങ്ങൻ ത്ത് ന് അന്നെ സമൂഹം എപ്പഴും വിചാരിക്കുന്നത് ആ പെണ്ണിന്റെ ഭാഗത്ത് തെറ്റ്ണ്ട് ഉണ്ടാവോ ഇല്ലയോള്ള കൂടി അവര് ആലോചിക്കൂല്ല അവര്അവരന്താ ണ് പറയുന്നേ അതനെ പറഞ്ഞ് പ്രചരിപ്പിക്കും
അയ്നെ ഇത് അനുഭവിക്കുന്ന ആൾക്കാര് ഞമ്മളല്ലേ അതൊന്നുംഓല് ആലോചിക്കൂല ഓല് പറിണ എന്തോ അത് മാ
അതാണ് പ്രശ്നം അവര് ഒരിക്കലും സത്യം ആരിക്കും അറിയണ്ട നമ്മളെ കുറച്ച് കാണിച്ചാൽ മാത്രം മതി പെ ണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത് ന്നുള്ള രീതിക്കാ അത് അവിഹിത ബന്ധ എല്ലാം പറഞ്ഞഞ് പരത്താൻ വേണ്ടി ട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് പറ്റും പറ്റല്ലോ നമുക്ക് നമ്മള് അവിടെ ണ്ടെങ്കിൽ പിന്നെ ഓക്ക് വേറെ ആരു ആയിട്ട് കണക്ഷൻ ന്ന്ണ്ടായിരുന്ന് അതോണ്ട് ഓള്അങ്ങ് പോയിന്ന് പറയും അല്ലാണ്ട് അവരിനി രണ്ടാമത് കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ തന്നെ പറയുന്ന ഇതായിരിക്കും അപ്പ പെണ്ണിന് എന്തോ മാനസിക പ്രശ്നമുണ്ട് അതുകൊണ്ട് തോണ്ട് പോയതാ അല്ലങ്കി ആ പെണ്ണിനെന്തോ അവിഹിത ബന്ധത്തിന്റെ പ്രശ്നം ണ്ട് അതുകൊണ്ട് പോയത് അല്ലാണ്ട് ഇവന്റെ തെറ്റൊന്നുംല്ല പറ എന്നിട്ട് വരുന്ന വേറൊ പെണ്ണിനും കൂടെ ജീവിതം
ജീവിതം തകർക്കും ആ
എന്താ ചെയ്യ നമ്മള മനുഷ്യമാരൊന്നും മാറുന്നില്ലല്ലോ വിദ്യാഭ്യാസം കൊട്ട കണക്കിന് കേരളത്തില്ണ്ട് പക്ഷെ ന്നാലും ഇതൊന്നും മാറുന്നില്ലല്ലോ ആഹാ ചിന്താഗതിക്ക് മാ റ്റൂല്ലഅതാണ് പ്രശ്നം സത്യം പറഞ്ഞെ എല്ലാ പൺകുട്ടികളും പറയുന്ന കാര്യം തന്നെയാട്ടോ എല്ലാരും ഇങ്ങനെ എന്താ
ഇങ്ങനെ ഒരു വിധത്തി അല്ലെങ്കിൽ ഒരു വിധത്തി എല്ലാരും ഇത് കയ് കടന്നു പോയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഇപ്പോഴും അയിൽ ജീവിച്ചോണ്ട്
ആ അതന്നെയാണ് പ്രശ്നം വരുന്നത് നമ്മൾ എ ന്തിനാ ങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിട്ട് എന്നാൽ ഈ ഭർത്താക്കന്മാര് കുറച്ച് പല പ്രശ്നങ്ങളും ഭർത്താക്കന്മാരെയാണ് കേട്ടോ കാരണം ഭർത്താക്കന്മാര് നേരാവണ നിന്നിട്ട് കാര്യങ്ങൾ അപ്പറത്തും ഇപ്പുറത്തും കറക് ആയിട്ട് പറഞ്ഞഞ് മനസിലാകി ണ്ടങ്കിലും അല്ലക്കി ഒരു പെണ്ണന് അവിടെ നിക്കാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടണ്ട് അവര്ക്ക്
ഉ ആ ഉണ്ടാവില്ല ഓലുംന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പകുതിയോളം പ്രശ്നം നമുക്ക് തീരും ആ വേറെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരുഓര് ഞമ്മളപ്പ ഉണ്ടല്ലോ സമാധാനം നമുക്കുണ്ട്
ആ പിന്നെന്ന് വെച്ചിട്ടു അവര്തിനൊരു ഇത് കാണണം എന്നച്ചാ അവർ ക്ക്തീരെവിടെ പറ്റുന്നില്ല അതായത് മാതാപിതാക്കൾക്കും പറ്റുന്നില്ല വീട്ടുകാർക്കും പ ത് പോലെ ഇവർരിക്കും പറ്റുന്നില്ല എന്നുള്ളത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കണം അവര് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു പാർപ്പിട ആക്കി കൊടുക്കുക അവർക്ക് വലിയ സൗകയ് ഇങ്ങനെയുള്ള ആൾ ക്കാർക്ക് വലിയ സൗകര്യം ഒന്നും വേണ്ടി വരൂല്ല അവർക്ക് മാനസികമായിട്ടുള്ള കുറച്ച് സുഖം മാത്രമേ വേണ്ടി വരുള്ളൂ
കഴിയാന
ആ അപ്പൊ അതിനൊന്നും വലിയ കൂടുതൽ പൈസന്നാവല പൈസയാണ് പ്രശ്നം എന്നൊക്കെ തന്നെ അവർക്ക് സ്വന്തം വീട്ടിൽ നിർത്തിയിട്ട് ഭർത്താക്കന്മാർക്ക് വന്ന പോകാലോ അങ്ങനെയുള്ള സ്ഥ സ്ഥലങ്ങളുല്ലേ എത്രയുണ്ട് പക്ഷെ അതൊന്നും ഇവർ ആലോചിക്കൂല്ല അവർക്ക് നിന്ന ഷാട്യം പിടിച്ചാൽ ഷാട്യം പിടിച്ച പോലെ തന്നെയാ ഭാവി നി അവരെ വീട്ടിൽ നമ്മള് നൽക്കണം എല്ലാം സഹിച്ചിട്ട് നീ ആടെ നിന്നാ മതി എന്നുള്ള
ആ അങ്ങനത്തെ ഒരു മനസ്സാണ് അവിടെ നിക്കണം അവിടെ നിന്ന് വയ്യ ഇവിടുന്ന് നമ്മ നമ്മെ സ്വന്തം വിട്ട് പോയ എന്തഓലക്ക എന്തോ ള്ള പോലെ
അതെ സത്യാണ് എന്തിനാണ് പെണ്ണ് ആടെ പോയി നിക്കന്ന് എന്നാൽ ഈടെ എന്നാല് രാജകുമാരീനെ പോലെ നി പും കുഴപ്പമില്ല ഇവിടെ വേലക്കാരി എന്നാ വീട്ടിൽ പോയിരുന്ന രാജ
രാജകുമാരിനെ പോലെ നമ്മളെവിടെ പോയാലും ഞമ്മൾ ഞമ്മള്തായ കാര്യങ്ങൾ പക്ഷെ മ്മെ വീട്ടില് നമുക്ക് ഒന്നുംകൂടെ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ട് ഇവിടുത്തെപ്പോല എല്ലാത്തിനും ഓരോരുത്തരെ പേടിക്കേണ്ട ആവശ്യം നമുക്ക്
ആഹ് അതന്നെയാണ് പ്രശ്നം അവിടെ നി കുന്ന സമയത്ത് ഒന്ന് പൊറത്ത് പോകണമെങ്കിൽ ഒന്ന് പുറത്ത് പോ ഒരു രണ്ട് മിനിറ്റ് ലേറ്റ് ആവുമെങ്കിൽ അവർ വിളിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. ന്റെ നാത്തൂൻ നാത്തൂനന്റെ മോള് വിളിച്ചു കൊണ്ടിയിരിക്കും എവിടെയാടാ എവിടെയാടാ എവിടെയാടാ അന്നോണ്ട് വിളിച്ചോണ്ടേയിരിക്കും എന്നിട്ട് നമ്മുക്കൊരു ചായ നമ്മള് ഇപ്പ പറഞ്ഞ് പറഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ചായയും കുടിക്കാന്ന് പറയുന്നില്ല ആ ചായ കുടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സമയം പോലെ അവര് തരൂല്ല അതാണ് അന്നേരം നമുക്ക് ശരി ക്ക് വരും. നമ്മള് അന്നേരത്തായിരിക്കും ഒന്ന് ഫ്രീ ആവ ആ സമയം കൂടെ നമുക്ക് കിട്ടുന്നില്ലാ റിമ്പം നമ്മൾ ആകെ ചിന്നിച്ചിതറിപ്പോവും കാരണം നമ്മക്കായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും അവര്
നമ്മുക്ക് കിട്ടൂല ഒറ്റക്ക് നമ്മക്ക് കിട്ടൂല നമ്മളെ കെട്ടിയന്മാരെ ത
അവര് അവര് പറയുന്നത് നിങ്ങള് പ്പഴും സ്വർഗലോക എന്നാൽ സ്വപ്ന ലോകത്താ ജീവിക്കുന്നത് നിങ്ങളെ ആരോ ആ ചെക്കനെ മൊത്തായിട്ട് അടിച്ചോണ്ടു പേണം നാളെ എന്നുള്ള രീതിക്കല്ലോ അവര് സംസാരിക്കൂ നമ്മൾ ആ പക്ഷെ അങ്ങനെയല്ലല്ലോ അവരെല്ലേ ജീവിക്കേണ്ടത് അപ്പൊ അവര് തന്നെയല്ലേ ഒരുമിച്ചിട്ട് അവരെ സമയം കണ്ടെത്തോണ്ടത് കണ്ടത് എവിടെ പോകുന്നുണ്ടെങ്കിൽ എല്ലാരെയും കുട്ടിട്ട് പോകണം ഒറ്റക്ക് എന്ന് പറഞ്ഞ ഒരു വാക്കെ പറയാൻ വേണ്ടി പറ്റു
പാടില്ല അത് ഇനിയിപ്പോ ഞമ്മളെ മാപ്പിളാര് പറഞ്ഞാലും അത് ഞമ്മള് പറയും പറയിപ്പിച്ച് തന്നെ പറയുള്ളൂ
ആ എടാ ഞാാനിപ്പോ വിളിക്കമേ ഒറ്റ മിനിറ്റ്
ആ ശരി ശരി